ഹലോ
ഹലോ
കേൾക്കില്ലേ
ആഹ് കേൾക്കണ്ട്
ആഹ് എന്താർഥാനോ
എല്ല വർതാനം എന്താവിടുതെ വർത്താനം
എന്ത് സുഖം തന്നെ പണിക ചായ ഒടി കഴിഞ്ഞോ
ഇല്ലല്ല അടീച്ചിട്ട് പോലില്ല
ആഹ് അത് ശരി എന്തേ വൈകി
ഇന്നലെ വരെ കോളേജ് ഒക്കെയാണ് അപ്പൊ ഇന്നായിരിക്കും ഒന്ന് കേടന്നെ
ഇന്ന് ഞായറാഴ്ച ആയത്ണ്ട് ഇല്ല ഫ്രീല്ലേ
ആഹ് ഇന്ന് ഞായറാഴ്ച ആയതോ ണ്ട് എന്നായിരിക്കും ഒന്ന് കിടക്കാൻ പറ്റും അപ്പൊ സ്വാഭാവികയിട്ടും
ഞങ്ങക്കും കുട്ടിട്ട്യാക്കും സ് ക്കൂളും കാര്യൊന്നും ഇല്ലാതെക്കുമ്പാ ഞങ്ങക്ക് ഞായറാഴ്ച്ചോര് ഒഴിവ്ട്ടാ
ആഹ് അതെ എല്ലായ്ടത്തും ഞായറാഴ്ച്ചോര് ഒഴിവാണല്ലോ
ആഹ് ആഹ് ഞായറാഴ്ച എല്ലാരോന്ന് വൈകും
അതെ വീട്ടിലാരെക്കെ ഇണ്ട്
വീട്ടില് എനിക്ക് മൂന്ന് മക്കളാണ് ഏഹ് ഞാനും ഭർത്താവും അങ്ങനെണ്ട് ഏഹ് ഞാൻ ഞാന് ഹൗസ് വൈഫാണ്
അല്ല മക്കള്
മക്കള് പഠിക്കാണ് മക്കള് പഠിക്കാണ് മൂത്ത മോന് ടെൻത്തിലാണ് ഓന് ട്യൂ ട്യൂഷൻ ഇണ്ടായോണ്ടേ ഓന് രാവിലെ പോവും
ഓ ടെൻത്താണല്ലോ ല്ലേ
ആഹ് ആഹ് ഏയ് ഏയെന്നാപ്പേ ഏയെമുക്കാലോക്കെ ആവുമ്പോത്തിന് ട്യൂഷൻ തോടങ്ങും ഞങ്ങളെ വീട്ട്ന്നാണ്ട് കൊറ്ച്ചാണ്ട് പോവും മാണം അപ്പൊ മോന് ഏഴ്ണിക്കാവുമ്പോത്തിന് ഓൻ പോവും
ഓഹ്
രണ്ടാമത്തെ കുട്ടി പിന്നെ ഏഴാം ക്ലാസ്സിലാണ് ചെറ്ത് യു കെ ജീല്
അത് ശരി
യാ
അങ്ങനാ
ആഹ്
എന്തേ ചായക്ക് കഴിച്ചേ
ചായക്ക് ദോശ്യാണ്
ഓഹ് എഗ്ഗ് ദോശ മറ്റേ പുളി ദോശയാണോ നെഴ്റോസ്റ്റ് മാതിരി
ആഹ് ആഹ് അങ്ങൻതന്നെ നമ്മള് മസാലണ്ടാ ക്കോല്ലോ അയിക്ക് മസാല ദോശയിക്കാണ്ട് ആഹ് ആ ദോശേണ്ടാക്ക്യേ
അത് ശെരി എനിക്കിന്ന് ഇന്നതാണ് ഇവടെ
ഏ അതാണോ
ആഹ് നെയ്റോസ്റ്റും ചട്നിം
ആഹ് അത് ശെരി
അങ്ങിനെ
ചട്ട്നി തേങ്ങാ ചട്ട്ണില്ലേ ആഹ് ആഹ് ആഹ് ചെലോല് തക്കാളി ച എങ്ങനെ തെലോല് തേ തക്കാളിയിട്ട് ചട്ട്ണിണ്ടാക്കും അതാ ഞാൻ ചോയിച്ചത് തേങ്ങ ചട്ടണിയല്ലേയിച്ചേ
ആഹ് അതും ഞാന്ണ്ടാക്കല്ണ്ട് തക്കാളിടെ
ആഹ് ആഹ്
പക്ഷെ ഇന്ന്തിന്റെ ഫ്രണ്ടിന് ഇഷ്ട്ടം ഈ ചട്ട്ന്യാ തേങ്ങാ ചട്ട്നി വെള്ള ച ട്ട്നി അപ്പൊ പിന്നെ ഇവള്ടെ ഇഷ്ട്ടതാണെങ്കി അയ് ഞാൻ പിന്നെ രണ്ടും ണെങ്കിലും കഴിക്കും അപ്പൊ പിന്നെ അവള്ക്കത് ഇഷ്ട്ടായത് കൊണ്ട് പിന്നെ അങ്ങനെ അത്ണ്ടാക്കാന്ന് കര്തി
ആഹ്
അങ്ങനെ
ആഹ്
എന്താ ഭർത്താവെന്താ ചെയ്യ്ന്നേ
ഭർത്താവ് ഹോട്ടലിലാണ് നമ്മളെ ഈ തട്ട്കട ഇണ്ടാവൊല്ലോ രാത്രിയില് ഫാസ് റ്റ് ഫുഡായിക്കാണ്ട്ല്ലേ ആഹ് ആ കടേലാണ് അപ്പൊ രാത്രി വൈകിയാണ് വെരാ
അപ്പൊ രാവിലെ കൊറെ നേരം കെട്
ആഹ് ആഹ് രാവില കടക്കും രാവിലെണ് അവര്ക്ക് ഒറക്കണ്ടാവ രാത്രിയല്ലേ കച്ചോടം കിട്ടുള്ളൂ
ആഹ് അത് ശരിയാ ഈ കട്ട്കടക്കാർക്കൊക്കെ അല്ലെങ്കിലും ഈ പുലർച്ച സമയം അർദ്ധരാത്രി സമയത്തൊക്കെ കച്ചവടം
ആഹ് ഓൽക്ക് ഇ സമയം കൂടണനനുസരിച്ചാണ് ഓൽക്ക് കച്ചവടം ണ്ടാവുള്ളൂ
ആഹ് അതെ യാത്രക്കാർക്ക് അങ്ങനത്തെ കടകളാണല്ലോ വേണ്ടി വരിക
ആഹ് ആഹ് അപ്പൊ സാനം കഴിയണൻ നിക്കു ചെൽപ്പോ ആട്ത്തെ കയ്യാണെങ്കി വേം വരും അല്ലങ്കി ചെൽപ്പോ സാനം കയ്യൂലെ ഫുഡ്‌ന്നേ
ആഹ് ശരി എന്താ ഇപ്പ തന്നെ ഏ ഭർത്താവന്നേണോ ഒക്ക ഇണ്ടാക്ക
അല്ല അവിടെ ആൾക്കാരുണ്ട് വേറെ ജോലിക്ക് ആൾക്കാരുണ്ട്. ഒരു നാല ആള് കൂടയിക്കാണ് ഷേർ കൂടീക്കാണ് അങ്ങനെ തുടങ്ങിയൊരു കടയ
ഓ അത് ശരി എന്നിട്ടെങ്കിലും നന്നായി പോകുന്നുണ്ടോ കട
കുഴപ്പില്ല പോണുണ്ട്
അത് ശരി
കുഴപ്പില്ലാതെ അങ്ങനെ പോകണ്ട്.
ആ
ചില ദിവസ ഇപ്പ ഈ ചിക്കനൊക്കെ നല്ല വിലയാണല്ലോ ഇപ്പൊ
ആ, അതെ പക്ഷെ ഇവിടെ വില കുറവാ
ആ, ഞങ്ങൾക്ക് ഇവിടെ വിലുണ്ട് ചിക്കൻ
ആ, പിന്നെ ഞങ്ങള് പറഞ്ഞാല് ഇവിടെ താമസിക്കണ അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ നമ്മുക്കിപ്പോ ഞാൻ എന്റെ കൂട്ടുകാരി മാത്രം എന്ത് റൂമല്ല ഞ അവിടെ പഠിക്കയാ.
ആ, ആ ഹോസ്റ്റലിലെ പോലെ നിൽക്ക കേറലെ
ആ ഹോസ്റ്റലല്ല ഹോസ്റ്റൽ ആയിരുന്നു
ആ
പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ മറ്റേ സാധ നമ്മൾ വീട് എടുത്തിട്ട് നിക്കില്ലേ അപ്പാർട്ട്മെന്റ് അങ്ങനെ അപ്പോ ഇവിടെ വെച്ചാല് കോഴ നമുക്ക് ഒരു കോഴിയക്കെ ഇവിടെ രണ്ടു പേർക്കും വേണ്ട ഒരു ആവശ്യം ഇല്ല നമ്മള് ചിലപ്പയ്യോ ആ ഒരു നേരത്തിനോ അല്ലെങ്കിൽ രണ്ടു നേരത്തിനൊക്കെ അയിറ്റം വാങ്ങുക
ആ
അപ്പൊ ഞങ്ങൾക്കവിടെ അങ്ങനെ മുറിച്ച് കിട്ടിരിക്കും അമ്പത് രൂപയ്ക്ക് ഇരുപത് രൂപക്കെ പീസ് പീസായിട്ട്
അ അത് ശരി
അപ്പ ഞങ്ങൾ അതാ കൂടുതൽ വാങ്ങിക്കുക, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമേ വീട്ടിലുള്ളു. പിന്നെ ഇടയ്ക്ക് മന്തിയക്കെ ഇണ്ടാക്കും ആ അതെ മന്തിയക്കെ ഉണ്ടാക്കാൻ തോന്നുമ്പോ രണ്ട രണ്ട് ചെസ്റ്റ് പീസ് ആയിട്ട് വാങ്ങിക്കും അത് മാത്രമായി കിട്ടും ഞങ്ങൾക്ക്.
ആ ശരി അപ്പൊ അങ്ങ അങ്ങനെ ജസ്റ്റ് ചെസ്റ്റ് പിസ് ഒക്കെ വാങ്ങാണെ എത്രണ്ടാവും അപ്പ വിലാ
നൂറ് രൂപ
ആ നൂറ് രൂപ അല്ലേ
ആ രണ്ട് ചെസ്റ്റ് പീസും അല്ലെങ്കിൽ ഒരു അമ്പത് അറുപത് അ എങ്ങനെയാണ് ആ പീസിന്റെ വെയിറ്റ് അതിനനുസരിച്ചിട്ട് കാശ്.
ആ ശരി
പക്ഷെ നാട്ടിലൊന്നും ഇങ്ങനെ കിട്ടണെ എവിടെയും കണ്ടട്ടില്ല.
ഇല്ല ഇവിടൊന്നും കിട്ടൂല അവിടൊക്കെ നമ്മള് തൂക്കം വാങ്ങി ഒരു ഒരു കോഴി മാങ്ങും മായിനില്ല വില വരുള്ളു
അതെ അതെ പിന്നെ ഇവിടെ കൊറേ പിള്ളേരിണ്ടല്ലോ അങ്ങനെ, ഇത് ലാഭാണല്ലോ മീൻസ് കുറെ പിള്ളേർ ഇതുപോലെ ഒരു ചിക്കൻ മൊത്തം വേണ്ടി വരുന്നവരായിരിക്കില്ലല്ലോ
ആ അതാണ് നിങ്ങൾക്ക് അവിടെ കോളേജിന്റെ ഭാഗ ആയണ്ടാകും കാരണം അങ്ങനെ ഉള്ള ആൾക്കാര് വാങ്ങാ
ആ അതെ പിന്നെ നാട്ടീന്ന് വരുമ്പ ളും ഇതുപോലെ ചിക്കൻ ഫ്രീസ് ചെയ്ത് കൊണ്ടുവരും. ഇവിടെ കൊടുന്ന് വെക്കാൻ ഫ്രിഡ്ജ് ഇണ്ട് വീട്ടില് അപ്പൊ മീൻ കൊണ്ടരും ഒരു മീൻ കറി ഉണ്ടാക്കും ചിക്കൻ കറി ഉണ്ടാക്കുംഒക്കെ നാട്ടിന്ന് കേറ്റി ക്കൊണ്ടരും അവന് വല്ലാണ്ട് എവിടെന്ന് വാങ്ങിക്കേണ്ട ആവശ്യം പിന്നെ നമ്മൾ പിന്നെ ഇവിടെ പറയുമ്പോ എന്താണ്. ചെലോട്ത്തൊക്കെ ചിക്കന് വെള്ളം കൊടുക്കാണ്ട് തന്നെ അറക്കും. നമുക്കൊരു ബുദ്ധിമുട്ടാവു അത് കാണുമ്പോ.
ആഹ്
സുബിന അവസാനം കൊർച്ച് വെള്ളം കൊട്ത്ത് അറക്കണ്ടെ. ഇഞ്ഞ് ഇനി ഒര് കടണ്ട് ആ കടെന്ന് മാത്ര വാങ്ങുള്ളൂ ചിക്കൻ. അതയാള് മാത്ര വെള്ളം കൊടുത്ത് ചിക്കൻ അറക്കൊള്ളൂ.
ആഹ് അതീ നല്ലോണം കച്ചോട ഇണ്ടാവുമ്പളേ തെരക്കൊക്കെ ആവുമ്പോല് തീരെ സ്രദ്ധിക്കൂല. വേങ്ങട്ട്
പിന്നെ വൃത്തിയും ഒന്നു ഫുൾ ചോരെയേം കാണുമ്പ തന്നെ ശർദ്ധിക്കാൻ വെരും. മ് അതെ
കോളേജ് എന്താ പഠിക്കണ ഡിഗ്രിക്കോ അപ്പൊ?
ഞാന് ഒക്കുപേഷണൽ തെറാപ്പി പഠിക്ക്. തമിഴ്നാട് ഞാൻ പഠിക്ക് ണത്.
ആഹ് ആഹ് ആഹ് അയ് ശെരി. ഇഞ്ഞ് എന്നാ നാട്ട് പോവ് അപ്പൊ വീട്ട്ക്ക് എന്നാ പോവാ?
ഞാൻ നാട്ടിൽ പോവ്ണത് ഇനി എക്സാം ലീവ് ആവാനായി. അത് പറഞ്ഞല് അട് അടുത്ത മാസത്തിന്റെ അവസാനത്തിൽ ക്കായിരിക്കും. പിന്നെ എപ്പളാ പോ പോവള്ളു കാരണം ഇപ്പ കൊറേ ലീവ് കഴിഞ്ഞ് വന്നേ ഒള്ളൂ.
ആഹ് ആഹ്
ഇന്നിട്ട് ഇപ്പ നാട്ടിൽ വന്നപ്പോ ഞാന് എല്ലാ ശെനിയാഴ്ച്ചം പോയിരുന്നു. ഇപ്പാക്കാണെങ്കില് ആപ്പ ആഹ് അതെ ഷിപ്പിലാ വർക്ക്യ്യ് ണത്.
ഏഹ് അഹ് ശെരി.
അങ്ങനെ അപ്പൊ ഉപ്പ എപ്പ വന്നാലും എന്റുപ്പാക്ക് ഞാൻ ഇങ്ങള് എല്ലാരും അടെ വേണം.
ആ ഇങ്ങള് എത്ര മക്കളാണപ്പൊ?
ഞങ്ങള് മൂന്ന് മക്കളാ.
ഏഹ്
അപ്പ അനിയന്, അനിയത്തി ഞാൻ മൂത്തത്. ഇപ്പ അനിയന് ഇത് പോലെ പൊറത്ത പഠിക്ക്ന്നത്. അവൻ സെക്കൻഡ് ഇയർ പഠിച്ചോണ്ടിരിക്ക അനിയത്തി ഇപ്പ പ്ലസ് വൺ ആയിട്ടള്ളു.
അ ആഹ
അപ്പ ഞങ്ങള് മൂന്നാള് ഞങ്ങള് രണ്ട് പേരു ഇല്ലല്ലോ പക്ഷേ ഉപ്പാക്ക് ഞങ്ങള് എപ്പളാ അവിടെ വേണം. ക്ലാസും ആഹ് ക്ലാസ്സ് മൊടക്കിപ്പിച്ചിട്ട് എന്നെ അവിടെ കൊണ്ടേയി നിർത്തും.
ആഹ് ശെരി
ഇപ്പ അങ്ങനായിട്ട ഇപ്പാക്ക് എപ്പളും നാട്ടിലേനു കൊർച്ചായിട്ട് ഇപ്പ വന്നോണ്ട്.
ആഹ്
അപ്പനി ഇപ്പ അടുത്തൊന്നും പോകില്ല കൊറേ വട്ടം പോയി വെ പോയി വെരുമ്പോ തന്നെ ഒരു ചെലവാവും നമുക്ക്.
ആഹ് ഇന്നാലും വീ പോയിക്കോണ്ട് ഇപ്പാര് ഇണ്ടാവ്മ്പളെ നമ്മക്ക് ഇതാവ്ള്ളൂ.
ആ അത് ഇപ്പ പോയി. ഇപ്പ നാട്ടിന്ന് പോയി. ഇപ്പ ഒരു ഒന്നര മാസത്തെ ലീവിന് വന്നത. ഉപ്പ പോയപ്പോ ഇപ്പ അടുത്ത് പോയല്ലോ? ഇപ്പ കഴിഞ്ഞ ഞായറാഴ്ച പോയത്.
ആഹ്, അല്ലേ ഉപ്പാരൊക്കെ ഇണ്ടാവുമ്പോ അങ്ങനെ വിളിക്കുമ്പ പൊയിക്കോണ്ടി.
ആഹ് അതെ അപ്പ ഇപ്പ
എല്ലെ ഇൻക്കെന്നെ ഇപ്പ എന്റെ ഇപ്പ മരിച്ചിട്ടേ നാല് മാസ ആയിട്ടൊള്ളു. നമ്മക്ക് ആഹ് ആഹ് അഹ് അമ്മള് അവര്ണ്ടാവുമ്പളല്ലേ നമ്മുക്പ്പം വീട്ടില് ഇതേപോലെ തന്നെ ഇന്റെ ഉപിം ഞങ്ങള് രണ്ട് മക്ക ക്കളാണ് ഒരാണും എനിക്കൊരാങ്ങളെണ് ഞാൻ ചെറ്ത് പെട്ടെന്ന് ക്യാൻസർ വന്ന്ക്കാണ്ട് അങ്ങനെ മരിച്ചുപോയി അലി അ അത് അന്ന നാളത്തില് ഭക്ഷണം കഴിക്കാൻ കഴിക്കൂല
ഓഹ് അപ്പ എന്താന്ന് ഇങ്ങനെത് ക്യാൻസറാന്ന് മൻസ്സിലായത് മൊഴ വല്ലതും ഉണ്ടായിരുന്നോ?
ഇല്ലേ മൊഴെന്നും കാൺണില്ല അമ്മള് ഭക്ഷണം കഴിക്കുമ്പ തടയ് തടവ്വ് വെരും ചൻ ചങ്കില്
ആഹ്
തടയാ അങ്ങനെ തടഞ്ഞ് ഇപ്പ ഇപ്പാക്ക് ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പളൊക്കെ തടയേനു പിന്നെ ഇങ്ങനെ ഛർദിക്കലൊടങ്ങി
ആണൊ അപ്പ ഭക്ഷണ കയ്ഞിട്ട് അടയ മിൻസ്, വേദനിക്കാണൊ?
ആഹ് വേദനിക്കും ഞമ്മക്ക് എന്തോ ഇവടെ ഇങ്ങനെ ഭക്ഷണം എറങ്ങാനൊരു ബുദ്ധിമുട്ടായി തോന്നലൊടങ്ങി
ഓഹ്
അപ്പതിന് നാലാം സ്റ്റേജായീനു ഉപ്പാക്ക് ഛർദി ഛർദ്ദിങ്ങനെ ഭക്ഷണം കൈകായ്ട്ട്ങ്ങനെ ഛർദിക്കലൊടങ്ങി അപ്പൊ
അപ്പൊ മുന്നെ ഒര് ലക്ഷണങ്ങളും കണ്ട്ട്ടില്ല ഈ വേദന മാത്രം
ഉം പുണ്ണ്ണ്ടായ്ര്ന്നു പുണ്ണ്ണ്ടായ്നോ ആഹ് ആഹ് കാൺചേ ഡോക് ഡോക്ടറെ കാണിച്ചു പക്ഷേ ഇതാണ് സംഭവം അറിയാൻ വൈകി
ആഹ് അതല്ലെ പർഞത് നമ്മള് ചെല ലക്ഷ്ണങ്ങള് കാണ് മ്പോ അത് സ്വാഭാവികല്ലെ അത് ഇട്ട് കളയരുത് ഒര് വെല നൽകില്ല
ആഹ് മരുന്നുകൾ കുടിച്ചെ മരുന്ന് കുടിച്ചപ്പൊ അവരൊക്കെ പുണ്ണാണ് പുണ്ണാണ് അർഞപ്പം പ്പങ്ങനെ മരുന്ന് കുടിക്കും അയ്നൊര് കൊറവ് കിട്ടി ആഹ് ലാസ്റ്റ് പിന്നെ അങ്ങനണ്ട്തായി
ആഹ് പുണ്ണെന്താ നമ്മള് ടെസ്റ്റിയ്യണം
ആഹ്
അമ്മള് സ്വാഭാവികായിട്ടും നമ്മളെല്ലാരും അങ്ങനെന്നെ ചേയ്യൊള്ളു പുണ്ണല്ലെ വായ്പുണ്ണല്ലെ അതിപ്പൊ എന്തായാലും അത്രെ കര്തൊള്ളു
ആഹ് പിന്നെങ്ങനെ മെലിഞ്ഞ്തായി തൊടങ്ങീയപ്പൊ പലേ ടെസ്റ്റ്കളും മെഡിക്കൽ കോളേജിലൊക്കെ പോയി ടെസ്റ്റും കാര്യം ചെയ്തപ്പളെ അപ്പളാണ് അപ്പളാണയ്ന്റെത് മനസ്സിലായത് അപ്പതിന് അങ്ങ് കൂടി
ഈ ഭയങ്കര പ്രശ്നൊള്ള രോഗങ്ങളൊക്കെ നമ്മക്കൊരു വേദന ഇല്ലാതാവും വെരാ നമ്മളെ ശരീരത്തിന്റെ ആഹ്
ഉപ്പ ആണെങ്കി നല്ല ആരോഗ്യള്ളെ ആളുണ് ടബ്ബർലും പണിം കാര്യങ്ങളും എല്ലട് തുകോണ്ടെ ഭക്ഷണം കഴിക്കുമ്പങ്ങനെ ചെർ തടവും കാര്യം ഇണ്ടായ്നുന്നല്ലാതെ വേറെ കൊഴ്പ്പൊന്നുല്ലെനി അർഞ്ഞപ്പോത്തിന് വൈകി
ആഹ് നമ്മളെ കാർന്ന് തിന്നോണ്ടിരി പക്ഷേ നമ്മളർഞ്ട്ടില്ല നമ്മളിത് സ്വാഭാവികയ്ട്ട് വെരും അത് അവിടല്ല അത് ഇതല്ലെ അത്പോലെ നമ്മളെ സെ ശരീരത്തിന് എവിടെലും എന്തെങ്കിലും മൊഴ ഇണ്ടെങ്കില് നമ്മള് പെട്ടെന്ന് തന്നെ കാണിക്കണം ഒരു ചെറീ കുരു ല്ലെ വിചാരിച്ചിരിക്കരുത് കാരണം ഒര് കുരു ആണെങ്കി ഒരു ടെസ്റ്റ്യ്താ സമാധാനി ക്കാലൊ പക്ഷെ ആഹ് കുരു എന്താണ് ന്ന്ള്ളത് അർഞ്ഞാല് അത് പ്രശ്നള്ളാണെങ്കി പെട്ടെന്നനെ മാറും മറ്റെ അല്ലെങ്കി ഇത്പോലെ അവസാനെത്തെ സ്റ്റേജ്ലൊക്കെ അറിഞ്ഞാ പിന്നെ നമുക്ക് ഒന്നും ചേയ്യാൻ പറ്റില്ല
അതാർഞ്ഞതെ പിന്നവരില്ലെങ്കി ആഹ് ഒര് ഇതിനെ അമ്മള് പിന്നെ ആഹ്. സങ്കട്ത്ത്ന്ന് മാറി കിട്ടാൻ കൊർച്ച് താമസം പുടി ക്കുംമ്മറിയ അതഞാൻ പർഞ്ഞത് വിളിക്കുമ്പൊ പൊയ്ക്കോണ്ടീ
അതെ സ ത്യം അങ്ങനെ